പം എന്താ വർത്താനം സുഖല്ലേ ഇന്നാരാ കളിയില് ജയിച്ചേ ഇജ്ജ് ഇന്നലെ കൊറെ ഫുള്ള് കണ്ടുണ്ടാവുല്ലേ
ഉം അതെ പന്ത്രണ്ടേ മുക്കാലേ ഒരു മണി വരേണ്ടയിനി
ഇന്നലെ അന്റെ ജ്യേഷ്ഠത്തി വന്നു ഇവിടെ ഇന്ന് ഇന്നില്ലേ
ഇന്ന് ഇന്ന്
ഉം എന്തെ ഓൾ എപ്പളേ പോയി
ഓൾ വൈന്നേരം പോയി അഞ്ചണി ആയി മീറ്റിങ്ങിന് പോയിട്ട് എന്താ പറഞ്ഞി
ആ ഇവരെ ഉച്ചക്കിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരാൾതു ഇന്ന് ഒരാൾതു നാളെ ഞാൻ പറഞ്ഞു നോക്കട്ട് അലോ ഇജ്ജ് ഇവടല്ലേ ആട്ടോ ഇനി നാളെ വല്യോന്റെ മീറ്റിങ്ങാ
ഉം അയിന് പോണോ
ഉം ഇപ്പ അയിന് പോവേണ്ടി വരും
ഇന്നു ഓന്റെ മാഷാമാരൊക്കെ കണ്ടില്ലേ
ഒരാളെ കണ്ടുട്ടുള്ളൂ ഞാൻ മറ്റേ ഓവൻ ഇണ്ടെങ്കിലേ പോവുളളും ഇല്ലേ പോവൂല്ല
എളാമുണ്ടേലോ ഉം
അൻക് ഇതു കിട്ടിയോ ടാസ്ക് കിട്ടിയോ ഇല്ലല്ലോ വേറെ വല വിളിച്ചോ റിഷു വിളിച്ചോ
ഓ ഓള് വൈന്നേരം ആ
നിജൂന് എങ്ങനെണ്ട് സുഖണ്ടോ ചോറല്ല ചായ കുടിച്ച് ഇനിയിപ്പോ കറി വെക്കണം രാത്രിയേക്കുള്ള കറി വെക്കണം മീനുണ്ടവിടെ
നേര്ത്തത്തെ മീനന്തിയെ
അതവിടെ ഫ്രിഡ്ജി വെച്ച് ഇനി ഇന്നുപ്പ രാത്രീക്ക് അതുണ്ടാക്കണം യൂട്യൂബില് ഒരു ഇത് കണ്ടീനി അപ്പ അത് ഉച്ചക്കക്ക് ചിക്കനെനി അത് പറ്റൂല രാത്രിയേക്ക് വേറെ കുട്ടികക്ക് മുളകൊന്നു ഇല്ലാതെ എരുവില്ലാതെ അള വെച്ച് അത് പൊരിക്കണം
തിന്നന്നെ ഓല്
ഉം കൊടുത്തോക്കട്ടെ
നിധു വരാനായില്ല
വരാ മതിന്ന് മയത്ത് കുടുങ്ങിയതാണോ എന്താന്ന് അറിയില്ല നച്ചു പോയി കൊടണ്ട് കൊടുക്കോ ഫസ്റ്റ് പോണോ
എന്തേ
ചലോ വേറെന്താക്
വേറെന്താപ്പൊ വേറൊന്നു ഇല്ല
ഏ
കൊയ്‌ലല്ല പത്തിന്റൊയില്ലെനും പൈസ കിട്ടുവല്ലോ ല്ലല്ലേ ആ പത്തിന്റെ ആയില്ലേലും പൈസ കിട് പക്ഷ പൈസ കൊറേ ഉള്ളത് തോന്നിണ്ട് അതില് കുറെ കൂട്ടിക ആൾക്കാര് പറഞെണല്ലോ എന്റെ മൂന്നിന്റെ നാലി ട്ടായിട്ടുള്ളൂ ഇഞ്ഞി ആ ടൈമു കൂട്ടിയിടുത്താല എന്താ പറയ പൈസ കൂട അങ്ങനെ എന്തൊക്കെ വോയിസ്‌ ചോയചെണ്ട് എന്താ അറിയില്ല
അന്റെ സൗണ്ട് ഇവിടുന്ന് പറയുമ്പോൾ വേറെ സൗണ്ട് കോൾ കൂടെ വരുമ്പോ ഇന്ന് ഇപ്പോ ഇംഗ്ലീഷാണ് കൊണ്ടോയത് ഇംഗ്ലീഷ് ഒക്കെ വല്ലാതെ എടുത്തിട്ടില്ലെനു ഇവിസ് കൊടുത്താ മതിയ അല്ല പിന്നെ കൊറ എടുത്ത്
ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ന്ന കൊറച്ചൊക്കെ അറിയില്ലേ മാക്സും ഇവി എസ് സും അല്ലെ പണി അല്ല മാക്സും ഇവി എസും അല്ലെ ഠഫ്
ഇംഗ്ലീഷും തന്നല്ലേ ഇംഗ്ലീഷല്ലേ ഇതല്ലേ ഇംഗ്ലീഷ് തന്നെ ഒരു ഇതല്ലേ ബേസ് നമുക്ക് എന്ത് പറയാ ഇംഗ്ലീഷ് ബേസിട്ടണ്ടേ ഇംഗ്ളീഷ് അറിയണ്ടേ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് മീഡിയം ആയി ഇജിന്ന് മയക്കമാലല്ലെ പോയത് ഇന്ന് വൈക്കുമലല്ല പോയത് ആ
എം
ഉം ആരാ ആ
പിന്നെന്താ
നേരൊക്കെ തുക ഉ ഇവിടെ ചെറുതായിട്ട് ഒക്കെ മഴണ്ടടി അവിടെണ്ടോ ഇവിടം അങ്ങനെ തന്നെ ഇപ്പൊ വെ ബൈക്ക് കൊടുത്തോ
കൊടുത്തെണ്ടാവും
മ് അവിടൊരു ഫോണില്ല അതാണ് വിളിക്കാൻ ഒന്നും കഴിയൂ എന്തിനാ വന്നതാർക്കറിയാ ഇന്ന് ഇന്ന് കളിണ്ടോ
ആ ഇന്ന് പോർച്ചുഗലിന്റെ റൊണാൾഡോന്റെ
ഏ ഇതറിയണ്ടാ എപ്പളാ കളി വന്നിട്ട് അതേപോലെന്നല്ലേ സ്കൂളൊന്നു ഇല്ലെങ്കിൽ ഒന്ന് കണ്ടോട്ടെന്ന് ഇ ഇന്നലെ അർജന്റീന എപ്പോഴ്ന്നു ഒമ്പതരക്കോ
ആ പത്തരക്കേനി
ഉം ല എപ്പഴാണ് നാളെണ്ട്
ഉം
ഇന്ന് പോയിട്ട് ഇപ്പൊ എന്താ അവസ്ഥ അറിയില്ല ഞാൻ പോവുലാന്ന് പറയോ
മതിയോ
ഇനിയും ഉണ്ട് അഞ്ചും കൂടി വേറെന്താ
ആ ഇന്നിണ്ടായിയേക്ക മറ്റേ ചീസ് അതിന്റെ അത് കിട്ടിയേനി
എന്തിൻ്റെ ആന്ന് പറഞ്ഞോ അവ പറയാ മറന്നു ഇന്നോട് ചോദിച്ചീനി ഓള് ഇന്ന് പോയിന്നോ ഇട്ട്ടുക്കിട്ടന്നൊക്കെ പോയില്ലന്ന് പറയാൻ മറന്നു നി നാളെ ഒന്ന് പോവുമ്പ ചോദിക്കുവോ ഞങ്ങക്ക് ബൻ ബസ്സ് കിട്ടുവോപ്പോ സുൽത്താന് പോവാനുണ്ടല്ലോ ബഡ്ജറ്റേക്ക്
ഇമ്മച്ചു പോണുന്നല്ല പറഞ്ഞേ
ഉ ഞാൻ ഇല്ല മോളെയാട്ട് താത്ത ക്ലാസ് കഴിഞ്ഞു വരുമ്പോ പോകുന്ന പറഞ്ഞെ
മ്
ശ്
പിന്നെ എന്ത്‌ യാ യ യാ
ഓക്കെന്ത വരുമ്പോ കൊടുത്ത് ബേക്കറിയോ ഉം നാളെ ഉണ്ടോന്ന് കേപ്പിച്ചോ ഓ ഒണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച് കൊണ്ടോന്ന് പോയില്ലോ ആ പൊരികളല്ലേ ബേക് ആ ബേക്കറി എവിടെ ഏഹ് നാപ് ല് ഓരെങ്ങനെ തിന്നല്? അല്ല സറൊക്കെ ഡ്രസ്
ചുര്ദാറാ
മാ ങ്ങനെ
എഹ് ഏഹ് ഉമ്മാ കാര്യല്ലല്ലോ ഉം ഷീണണ്ടോ നാത്തൂനൊ വേറെന്താ പിന്നെ ഏഹ് ഷോളിനോട്ന്നെ റോളയ്ത് ഏഹ് അങ്ങനെ ചെയ്തുണ്‌
അല്ല ഇപ്പ നാത്തൂനല്ല ഇമ്മ ഷോളിനോട് കെട്ട്ട്ടീനി ഉം ബാപ്പ ഭയങ്കര റാഹത്താണ് ഇന്റമ്മേ ഭയങ്കര വർത്താനാ അതൊന്ന് കഴിഞ്ഞന്നപ്പോ ആഹ് തേനികൾക്ക് വന്നാണ്ട് അവിടെണ്ട് കുത്തർന്ന് ന്നട്ട് ഞങ്ങളോട് പറഞ്ഞ് ഇന്നോട് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെയാട്ടോ ഞങ്ങൾ എല്ലാരും എല്ലോട്ത്ത്ക്കും പോവാണേലും ഒപ്പരെ പോവള്ളൂ ഓക്ക് പെണ്ണ്ങ്ങക്ക് ന്തായാലും ഞാൻ പോരണം ന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എല്ലാരും ങ്ങട്ട് പോരാ ഓനും പറഞ്ഞ് എല്ലാരും പോരി ന്നാ കാണല്ലോ പറഞ്ഞ
ആഹ് നല്ല കമ്പനിയെക്കും അങ്ങോട്ടും ഇങ്ങോട്ടക്കെ അങ്ങനെ വേണ്ടത് അത് പറയാ ഞങൾ ഇങ്ങനെയാണുട്ടോ ഇങ്ങനെയൊക്കെ പറ്റുവാണേൽ നമുക്ക് നോക്കാം തന്നെ ആഹ് എന്താ പറയാ ആഹ് മനസ്സിലായി മനസിലായി ഏഹ് ഇവിടത്തെക്ക ഇന്റൊക്കെ മാതിരി ആവും ഞാനും ഉമ്മയൊള്ളു വാപ്പണ്ടാവും ലേ അനക്ക് ഉം ഉം ശരിയെ
അറിഞ്ഞീല്ലേ ഓല് അഡ്രസ് വാങ്ങീണ് അന്നേ ക്ക്ണ്ണ് ണ്ട്
ഉം നാളെ ക്ലാസില്ലോ? എപ്പളാ കയ്യ?
മൂന്നേ നാപ്പ്
ഉം
ആഹ് അകെചോയ്ച്ച് ഓല്നോട് എങ്ങനെ പോല് ഓക്കെ അവടെ നിക്കലാണോ പിന്നെ തീ കൂടെ അങ്ങട്ട് പള്ളിപുറായ്ക്കെത്താൻ കൊറെ ഇല്ല്യേച്ച് അപ്പ ഞാം പർഞ്ഞ് ഞാതികൂടെങ്ങട്ട് കേറലാ തികൂടെ ബസ്സ്ണ്ട് ഏഹ് അയാളെന്നെ പിന്നയാളർഞ്ഞ് ഇബലാ ങ്ങളാരാരേ ആ ല്ലേ ക്കെരെല്ലേ കൊറച്ച് ദൂരണ്ടല്ലോർഞ്ഞ് അ
പിന്നെ ഞാം പർഞ്ഞ് തിക്കൂടെ ങ്ങട്ട് ബസ്സ് ണ്ട് ഉം അശരി വണ്ടി ഓട്ട്ണോണ്ടാവും ക്കി കണക്ക് അവിടെന്നെ ആ അശരിയാ അതു വേണല്ലേ പറയാ രാത്തിത്തി പുഡ കായോ
നച്ചക്കയാ വല
എന്താ കറി എല്ല വിലണ്ടല്ലേ ഞങ്ങളൊന്ന വാങ്ങിയല്ലാം വരണ്ട്
ഉം അഏതാകിയ
അങ്ങൾ അയലാ മത്തി
ഉം
എന്നരു സ്പെഷ്യൽന്ന് വാക്കു ഞർക്കല്ലേ മയ്യോ
ഉ അത്തിന്റെ ആയിക്കോട്ടെട്ടോ
ഉം പത്താവണോ ഇത് കല്ിയണം അല്ലേ വയ്യ ഇപ്പൊ കട്ടാക്കേണ്ടത്
പത്തേ പോയിന്റ് ഒന്ന്
ഉം ആ ഞാൻ ഒമ്പത് ഇരുപത്തെട്ട് ഇരുപത്തിൊമ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കാട്ടെ
ആഹ പതിനനാവ
ആപ്പ
പിന്നെ ഓര് പോയല്ലോല്ലേ ഇ എന്നാല വരുവാ ഉ നനിപ്പന്നെ ഓളക്കാത്ത വന്നിട്ട് നമ്മുക്ക് ഒരോട് പറയാഞ്ഞല്േ എങ്ങനെ
അോ